ആഹ് സൗണ്ട് കേൾക്കാമോ.
ആഹ് കേൾക്കാം. എന്തെല്ലാം വിശേഷം. ആ വീട്ടിലാണ്.
നല്ല വിശേഷം നല്ല മഴയാ കാലാവസ്ഥയാണ് രാത്രിയിൽ തുടങ്ങിയ മഴയാണ്. ചുറ്റുപാടൊക്കെ വെള്ളം കേറിയൊരു അവസ്ഥായാണ്.
തന്നെ! വെള്ളം കേറുന്ന ഏരിയയാണോ.
വീട്ടിലേക്ക് വെള്ളം കേറില്ലെങ്കിലും. ചുറ്റുവട്ടത്തൊക്കെ തോടും പുഴയും അങ്ങനെയൊക്കെ ഒരുമിച്ചുള്ളത് കൊണ്ട് മഴ നന്ന പെയ്താലൊക്കെ വെള്ളമൊക്കെ വരും. മ്മള് റോഡ് ത ആ റോഡ് ഗതാഗതൊക്കെ തടസ്സപ്പെടും. അങ്ങനെയൊക്കെ വരുന്ന്
എന്നിട്ട് സെഫല്ലേ ങ്ങള്
ആ സേഫ് ആയിട്ടിരി
ആഹ് പിന്നെ മക്കളൊക്കെ സ്കൂള് പോയപ്പോ
പോയി അപ്പോ അവരിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരി ച്ചമ്പത്തിന് ചോറ് മാത്രേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള വിഭവങ്ങൾ ഇങ്ങനെ റെഡിയാക്കി ക്കൊണ്ടിരിക്കുന്നു. ഫിഷിംഗ് വരു എന്നുള്ള അങ്ങനെ കാത്തിരുന്നു. അപ്പൊ അതിനെ കണ്ടില്ല അപ്പൊ പിന്നെ വെജിറ്റബിൾസിലേക്ക് തിരിഞ്ഞു ഞാന് അ നേരെ കൊറച്ച് ടൈമ് വൈകി.
ആ മക്കള് എത്ര ആളണ്ട്.
രണ്ട് പേരോള്ളു ഒരാണും ഒരുപെണ്ണും
ആഹ്
വലുത് ആകുട്ടിയാണ് അവന് ഒമ്പതാം ക്ലാസ്സ് പഠിക്കുന്നു. മോള് അഞ്ചാം ക്ലാസ്സിലും പഠിക്കണ്
ആഹ്
പിന്നെ മക്കളൊക്കെ പഠിക്കോ? ആ ഇന്ന് നല്ല മഴ രാവിലെ തൊട്ടേ മഴയാണ്. പിന്നെ ഇപ്പല്ല. തോർച്ച് കുറവുണ്ട്.
മ്
ന്ന് സുഭയിക്ക തുടങ്ങിയ മഴ അപ്പൊ തെ പൈതിന്
അങ്ങനെ അവിടെ വെള്ളം കേറുന്ന ഏരിയാണോ.
ആഹ് നല്ല വെള്ളം കേയറണരിയ ഒന്നല്ല.
ഉം പുഴയും കുണറ അങ്ങനത്തൊക്കെ തൊട ഞ
ആഹ് കൊളംന്തൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെട് കേറളില്ല.
ആഹ് ആഹ്
കുളംന്തൊക്കെ ഇണ്ട് അടുത്തൊക്കെ പുഴമൊന്നു മില്ല കൊളുണ്ട്
ആഹ് പാടങ്ങളൊക്കെ വരുന്നുണ്ടോ?
ഓ പാടത്തിന്റെ അടുത്താണ് ഞങ്ങള് പക്ഷെ അത്ര ഇണ്ട് കേററില്ല ഞങ്ങളത് കുറച്ച് ഹൈ മുറ്റായൊണ്ട് ആഹ് ആഹ് ആഹ് കുറച്ച് ഹൈറ്റിലാണ്. അപ്പൊ പിന്നെ
ഉം ഈ വെള്ളം കേ വി മഴ ഒക്കെ പയുമ്പോ അവിടെക്കെ ആള്കള് മീൻ പിടിക്കുന്ന അങ്ങനൊക്കെ കാഴ്ച്ചകൾണ്ട്
ഓ അങ്ങനെയൊക്കെ ഇണ്ടാവേണ്ട് കൊളത്തിൽ മീൻ പിടിക്കും. തോട്ടിലൊക്കെ മീൻ പിടിക്കലൊക്കെണ്ട് പിന്നെ വെള്ളം കേയറിയാൽ അത് കാണാൻ ആൾക്കാരൊക്കെ വരും കുറെ സ്ഥലത്തന്നൊക്കെ ആൾക്കാർ വരും
ആ ഇവിടെ അങ്ങനെ വീട് ഉയർത്തണതുപോലെ ഒരു രണ്ടടി നടന്നാല് പാടാണ് ള്ളത് പാടത്തിന്റെ നടുവിലൂടെയാണ് റോഡ് പോകുന്നത് അപ്പൊ ഇന്നലത്തെ രാത്രി ക്കൊക്കെ റോഡ് മറിഞ്ഞിട്ട് വെള്ളം ഗതാഗതം തടസംന്നിട്ട് അത് ഇങ്ങനെ അ ടുത്തുള്ള വീടുകൾ ആളുകളൊക്കെ മേലന്നന്ന് അവിടന്നൊക്കെഈ വെള്ളച്ചാട്ടങ്ങനെ കാണാൻ വേണ്ടി രാവിലെ തന്നെ ങ്ങോട്ട വന്നായിരുന്നു ഉം റോഡ് റോഡ് മുറിഞ്ഞ കിടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാപ്പന്നെ മദ്രാസ ഒക്കെ ഈ ഭാഗത്ത് അവധി കൊടുത്ത്
ആ
കുട്ടികൾക്ക് പോകാൻ ബുദ്ധി അത്രയും വെള്ളം കെട്ട്
ആ അതന്നെ അല്ല പോവാൻ കഴൂലല്ലോ മക്കള് വെള്ളണ്ടായ പിന്നെ പോവാൻ കഴിയു.
ആ അവിടെങ്ങനെ കൂടുതൽ നെൽകൃഷിയായിട്ടേക്കാര വരുന്നല്ലേ
അല്ല ഇപ്പ നെല്ലെന്നുല്ല ഇപ്പ ഇങ്ങനെ കാവുങ് അങ്ങനൊക്കെയാണ്
ഉ കവുങ്ങും വായക്കെ തന്നെ കൂടുതൽ കൃഷിയായിട്ട് വരുന്ന
ആ പിന്നെ നെല്ലലള്ളതും ഉണ്ട് അത് നമ്മൾ അടുത്തല്ല കുറച്ച അങ്ങോട്ട് ദൂരെ പോകണം
ആ
തുണ്ട്
ആ ഇനിയിപ്പോ നെൽകൃഷി തുടങ്ങാനാവണോള്ളേ വെള്ളക്കെ കയറി പാടങ്ങളൊക്കെ പൂടി കഴിഞ്ഞിട്ട് വേണല്ലോ നെൽ കൃഷി തുടങ്ങാൻ ഇവിടെ എങ്ങനും നെൽ കൃഷി കയിഞാൽ അവിടെങ്ങനെൊക്കെ പച്ചക്കറി കൃഷികളൊക്കെ തുടങ്ങും പിന്നെ ഒഴിഞ്ഞഞ് കിടക്ക കപ്പ കൃഷി ചെയ്യും വായ കൃഷി ചെയ്യും ചേന അങ്ങനത്തെൊക്കെ കൃഷികള ഇട ആ ഇടനില കൃഷിയിട്ട അങ്ങനെയൊക്കെ ചെയ്യും
ഹസ്ബൻഡ് നാട്ടില് ല്ലേ
അവിടെന്നാണ് ഓട്ടോ ഡ്രൈവർ ആയിട്ടൊ പോണ് ആ
ഓട്ടോക്കെ ഉണ്ടോ
വീട്ടില് പച്ചക്കറി ഉണ്ടാ
ആ പച്ചക്കറി പച്ചക്കറിയാട്ടില്ല വാഴ കൃഷി അങ്ങനെള്ളു
ആ ആ
പച്ചക്കറി അങ്ങനെ ഉണ്ടാക്കലില്ല എപ്പഴെങ്കിലുംക്കെ ചിലപ്പോ നമ്മള് അങ്ങനെ പയർ അങ്ങനെയൊക്കെ നടുംന്നല്ലാതെ
ഉം അപ്പൊ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി കടയിൽ പോയിട്ട് മേടിക്കാറാണ്
ആ കടേന്ന് മേടിക്കലാ
ഉം അതിലൂടെ അങ്ങനെ വണ്ടികൾ പാസ് ചെയ്യോ പച്ചക്കറി വണ്ടികളൊക്കെ
ആ അങ്ങനെ പോകലൊക്കെ ഉണ്ട് പച്ചക്കറി ഫ്രൂട്സ് അതോക്കെ പോവും
അതോ അങ്ങട്ട്താണ് മേടിക്കല്
അതും വാങ്ങിക്കോ അല്ലെങ്കി പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാട്ട് ഒരു മാസത്തിനുള്ള അങ്ങനെ വാങ്ങലാണ് പച്ചക്കറൊക്കെ പിന്നെ കൊറച്ചേ വാങ്ങള്ളൂ ട്ടോ ഒരു മാസത്തിനൊന്നും വാങ്ങൂല്ല അല്ലാത്തൊക്കെ കൊറച്ച മാസത്തിന് വേ
എപ്പോഴും ഷോപ്പിങ്ങിനൊക്കെ പോകറുണ്ടോ
ഇല്ല എപ്പോഴൊന്നും പോവൂല ഒഴിവില ഒഴിവുള്ളസങ്ങളിലൊക്കെ പോവുള്ളു
ആ കൂടുതലും ടൗണിന്നെന്നെയ്ക്കാരം സാദനങ്ങളൊക്കെ വാങ്ങണ്ട്
ആ കടേന്നന്നേ വാങ്ങല്
ഉ വീട്ടില് ചെടികളോ കാര്യങ്ങളോ അങ്ങനെ എന്തെലും ഉണ്ടോ
ചെടി ഇല്ല ആദ്യൊക്കെ ഉണ്ടായന് ഇപ്പൊ ചെടിയൊന്നും ഇല്ല അപ്പൊക്കെ പോയി ആ കൊറോണന്റെ ടൈമിലൊക്കെ നല്ലോം ഉണ്ടായി
അപ്പൊ ഫ്രീ ടൈമിന് ടൈം പൈസ ഒക്കെ ആയിട്ട് എന്താ ചെയ്യാറ്
ടൈം പാസ ആയിട്ട് അങ്ങനെ വെറുതെ ഇരിക്ക കുറച്ച നേരം ഫോൺ നോക്കും പിന്നെ അങ്ങനെ കിടക്കും അങ്ങനെ അങ്ങാനാണ്ട് പോവും പിന്നെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ചിലപ്പോ ബുക്കൊക്കെ വായിക്കും
ആഹ
അങ്ങനെ മക്കള് ലൈബ്രറി ഒക്കെ ഉണ്ടാവും ഉ ലൈബ്രറി കൊണ്ടര അപ്പ പിന്നെ അതൊക്കെ ഇരുന്ന് വായക്കും ചിലപ്പോം അല്ലെങ്കി അടുത്ത വീട്ടിലുണ്ട് കുറച്ച് ബുക്സ് അപ്പൊ അവിടുന്ന് കൊണ്ടുവന്നാട്ട് അതുവായി അങ്ങനെ അങ്ങനെ
ഇപ്പൊ ടൈമിന് വായന കുറവായി വന്നിട്ടുണ്ടല്ലോ
ആ ചെടിയൊക്കെ ഉണ്ടോ ഇങ്ങക്ക്
ആഹ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്
ആഹ ഇങ്ങളെന്നെ കുഴിച്ചിട്ടതായിരിക്കൂലേ
ആഹ് ആഹ ഇപ്പൊ പിന്നെ മഴ ആയ പിന്നെ പൂക്കളൊന്നുമല്ല
ആഹ മഴ ആകുമ്പോ പിന്നെ ഇണ്ടാവൂല ഒക്കെ കൊഴിഞ്ഞ പോകല പൂ കളക്കെ
പൂക്കള് കുറവാണ് ഇപ്പൊ വേനലക്കുണ്ടായിരുന്നു നല്ല പൂക്കൾ ഇങ്ങനെ ഉണ്ടായിരുന്നു നനച്ചുക കൊടുക്കണ കാരണം നല്ല പൂവി ഇട്ട് നല്ല കള സലാണ്ടായി
വെള്ളമൊക്കെ ഉണ്ടാവൂലേ അവിടെ
ആ വെള്ളത്തിന് ബുദ്ധിമുട്ട് മഴക്കാല ആയപ്പോ കിണറുകളളൊക്കെന്ന്റിഞ്ഞ്
ആഹ ഉം
പിന്നെ വേനലക്കാണ് വേനലക്ക് കുറച്ചു കുറച്ച് പറ്റ പറ്റ പോട്ടില്ല കിണറി കിണറുംണ്ട് കുയലും ഉണ്ട് പിന്നെ ജലനിതിടെ അങ്ങനത്തെ വെള്ളം വരാറുണ്ട് വേനൽക്കണ കിണറില് സാ പോവാ അപ്പൊ നമ്മള് ഫുഡ് ഉണ്ടാക്കാനൻ മാത്രേ എടുക്കാറുള്ളു ക്ലീനിങ്ങിനും മറ്റൊക്കെ കോയലും അല്ലെങ്കില് മറ്റുള്ള വെള്ളമൊക്കെ ഉപയോഗിക്കാറ്
അത് ഉപയോഗിക്കൂലേ
അവിടെ എങ്ങനെ
ഇവിടെ വെള്ളത്തിന് കൊഴപ്പൊന്നുമല്ല വറ്റിട്ടില്ല ഇതു വരൊയിട്ട്
കിണർ തന്നെയാണോ
ആ കിണാറാണ്
ആ ആ പുഴകളൊക്കെ ഇ ഇങ്ങനെ വെക്കേഷന ഒക്കെ ടൂർ അങ്ങനെ കാര്യം
ആ ടൂറ് വഈ വെക്കേഷനിൽ പോയിട്ടില്ല അന് മുന്നത്തേലൊക്കെ പോയിന്ന്
ഉ കൂടുതൽ അങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ പോകാറ്
കനാലില് പോയി പിന്നെ ആലപ്പുഴയില് പോയീനി അങ്ങനൊക്കെ പോയി തണുപ്പില്ല അങ്ങനെഒന്നും തണു അത്രക്ക് ഇഷ്ട്ടൊക്കെ തന്നെ പക്ഷെ അങ്ങോട്ട് പോവാൻ കഴിയൂല ഓരോ തെരക്ക്കള് ണ്ടായി ട്ടാ അതന്നെ ഒരാക്ക് ഒയ്‌വ് ണ്ടാകുമ്പോ ഒരാ കൊയിവ്ണ്ടാവൂല അങ്ങനെക്കെ ആയിരിക്കും പോണം ന്നൊക്കെ പ്ലാൻ ചെയ്യും പക്ഷെ പ്ലാനിങ് അങ്ങനെ നടക്കും ന്നല്ലാതെ യാത്ര പോവൊന്നുല്ല
ആ ആ പിന്നെ ഇപ്പൊ ഇങ്ങനെ കുട്ടിയോൾ ക്ക് ഇപ്പോ ചെറിയ രീതിയില് പോ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ അവി ടെ ങ്ങനെ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും
പിന്നെ അയ്ലങ്ങനെ കേറ്റുംഅപ്പൊ പിന്നെ ഓൽക്ക് അത് മതിയല്ലോ ചാരിക്കും
മ്മ് പിന്നെ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോ ഒറ്റയ്ക്ക് പോണേക്കാൾ നല്ലത് ഫാമിലി മൂന്നാല് കുടുംബങ്ങൾ അങ്ങനെ ഒര് മിച്ചൊക്കെ പോകുമ്പോളാണ്
ആ മ്മ് അതന്നെ അല്ല നമ്മള് ഒറ്റക്ക് പോ ഫാമിലി ഒറ്റക്കായിട്ട് പോയിട്ട് കാര്യല്ലല്ലോ അല്ല കൊ യാത്ര പോകുമ്പോ കുറച്ച കൂടി ആൾക്കാര് വാണം ഇന്നാലെ ഒരു രസുണ്ടാവുള്ളു
ആ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായോ
ആ ചോറ് വെച്ച്ണ് പിന്നെ കറികളൊക്കെ ഇനി വൈകുന്നേരം ഇണ്ടാക്കാ ചാരിച്ച് ഞാ നോമ്പോറ്റോണ്ടേ
ആ ആ പിന്നെ പിള്ളേരൊക്കെ സ്കൂൾക്കും പോയി
ഉം എല്ലാരും സ്കൂ ള് പോയി വല്യേ ൻ ഏയിലാണ് പിന്നെ രണ്ടാമ ത്തോൻ നാല് ലാണ് ചെറുത് പിന്നെ അംഗൻവാടിയിലും പോകും അപ്പൊ പിന്നെ ആരുല്ല ഞാനന്നെ ള്ളു
ആ ആ അപ്പൊ പിന്നെ ഫ്രീ ടൈമും ആയി ട്ട് ണ്ടാവും അപ്പൊ പിന്നെ ഇനി അവര് വരുമ്പോത്തിന് മതിയല്ലോ ഫുള് ഭക്ഷണ ഒക്കെ റെഡി ആകാ
മ്മ് ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജില് അഒക്കൊന്ന് ക്ലീൻ ആക്കി വെക്കൊക്കെ വാണം വൈകുന്നേരം ആക്ക വിചാരിച്ച്
കുട്ടികള് പച്ചക്കറി കഴിക്കണേ ക്കാൾ കൂടുതലും ഇപ്പോ ഫിഷും ചിക്കൻ അങ്ങ ന് തന്നെ കഴിക്കത്തെ
മ്മ് ചിക്കന് ഓൽക്ക് ഇഷ്ടം ആ ചിക്കനാണ് മാണ്ടയ ത്‌ ഫിഷ് ഇവടെ ഒരാള് കഴിക്കൂല തീരെ കഴിക്കൂല
ആ എന്റെ മോളും അങ്ങനെ ഫിഷ് തീരെ കഴിക്കത്തില്ല ഇന്നാ ഒണക്കമീനണെങ്കി പിന്നെ കഴിക്കും
അതും കയിക്കൂല ഉണക്ക മീൻ കൊണ്ടന്നാ ഒരു കൂട്ടര് കഴിക്കും ഒരു കൂട്ടര് കഴിക്കൂല അങ്ങനെണ് അപ്പൊ പിന്നെ എല്ലാർക്കും പറ്റണ ചിക്കനാട് വാങ്ങും നമ്മക്കാണെങ്കിലോ മീനോടേക്കാരം താല്പര്യം പക്ഷെ മക്കൾക്ക് ചിക്കനാണേണും ആ അതന്നെ ആഹ് അപ്പൊ പിന്നെ ചിക്കനാട്ട് കൊണ്ടരും ഇഞ്ഞ് ഓലെ ഷ്ടയിക്കോട്ടെ ചാരിച്ചാണ്ട് ന്നാലും മീനും വാങ്ങും എടക്കൊക്കെ കൂട്ടാത്താല് കൂട്ടണ്ടാചാരിക്കും ഓലങ്ങനെ കറിയും എന്തേകൂട്ടി അങ്ങനെ കയിക്കും അല്ലാന്താ
ആ അതിലെ വരോ ആ ആ ശരി